കേക്കുന്നുണ്ടോ
ആ ഹലോ ആ ഇപ്പൊ കേൾക്കുന്നുണ്ട് ആ എൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം സുഖം ആ തെ ന്നെ മക്കളൊക്കെ മക്കളൊക്കെ പോയോ സ്കൂള് പോയോ ഇന്ന് ഇന്ന് ഇപ്പ ഇങ്ങനെ നല്ല വെയിയിലല്ലേ ഉം നല്ല വെയിലല്ലേപ്പൊ കലിക്കൊക്കെ ചിക്കി
അതെ ഇന്ന് നല്ലൊരു നല്ലൊരു കാലാവസ്ഥ ഇന്ന് രാവിലെ എന്ന വാക്കിങ്ങിനൊക്കെ പോവാൻ നല്ലൊരു സുഖയിരുന്നു
ആ അതെ അതെ അതെ ഉം എന്നും പോവാറുണ്ടോ ആഹാ പോവാൻ ആഹാ ആ പോവാറുണ്ട് പോവാറുണ്ട് ഞങ്ങളിവിടെ ഒരു മെക്സവന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അപ്പൊ രാവിലെ നേരത്തെ എണീറ്റ് പോവും ഇവിടുന്ന് കുറച്ച് ടീമുണ്ട് പോവാന്
എത്ര പേരുണ്ട് നിങ്ങള്
ഞങ്ങളെ ആറാൾക്കാരുണ്ട് ഞങ്ങളെ അയൽവാസികൾ തന്നെ രാവിലെ നേരത്തെ പോകും ആറു മ ആ ഹ് ഒന്നിച്ച്ച് പോവും ഉം അഞ്ചേ മുക്കാലാകുമ്പോ ഉം അപ്പൊ ഒരു ഈ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അത്രേ ഉള്ളു ഉം അത് ഒരു ഞങ്ങളെ സ്കൂളിന്റെ ആ സ്കൂളിന്റെ ഗ്രൗണ്ടുന്നാണ് അപ്പ അവിടുന്ന് എല്ലാവരും അവിടെ ഒത്തുകൂടി അവിടെന്ന് എല്ലാരും ചെയ്യും നമ്മുക്ക് പോവാന് ഒരാള് ആ അതന്നെ ഒരാളെ എണീറ്റയില്ലെങ്കിൽ ഒരാളെ വിളിക്കും അല്ലേ നമ്മളെ നിർബന്ധിപ്പിക്കും മടിയാണെങ്കിലൊക്കെ അപ്പൊ നമ്മള അങ്ങനെ വേഗം പോകും രാവിലെ നേര ആ അതെ അതെ അതെ പിന്നെ അവിടെങ്ങനെ ഒരു പാലേണ്ട് ഇങ്ങനെ ആ പാലത്തിൻ്റെ അയിലാണ് എല്ലാരും വരല് അപ്പൊ അങ്ങനെ എല്ലാരും ഒരുപാട് ആൾക്കാരുണ്ട് ഉം നമുക്ക് നല്ല സുഖമാണ് നമുക്ക് ആവേശമാണ് രാവിലെ തന്നെ വീട്ടിലെ പണിയൊക്കെ എടുക്കാനൊക്കെ ഉം ഉം ഉം ഏ അത് ഞമ്മള് പിന്നെ മടിയായ പിന്നെ നമ്മുക്ക് എപ്പോളും ഇങ്ങനെരു ഒറങ്ങിയോണ്ട് നമുക്കൊ ആവേശം കൊറയും പോവാഞ്ഞാലേ
അതെ മടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുക്കൊന്നും തോന്നേം ഇല്ലാ.
ഒരു മന്ദപ്പാണ് ഉം ആഹ് ബോ എനർജി ഇണ്ടാവും അതെ അതെ ഉം അങ്ങനെ ഫസ്റ്റ്ല ക്കെ നമ്മുക്ക് അങ്ങനെ പോവാൻ കയ്യോ ക്ഷീണി ക്കോന്നൊക്കെ ഒരു തോന്നലേനി ഇപ്പ അതൊന്നുമല്ല എഹ് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും പോകുമ്പളേ കാല് വേദനയും കടച്ചിലും കൊഴച്ചിലൊക്കെ ഉണ്ടാവും.
ആ അതിണ്ടാവും ഇതിപ്പോ നമ്മളെ ശരീരമായി ട്ടിക്കൊന്നും പൊരു
ആഹ് അതെ അതെ അതെ അപ്പോ അതിന്റേതായ ഒരു ഇതുണ്ടാവും ഉം
പിന്നെ നടക്കുമ്പോ ആഹ് ഞാൻ പോകലിണ്ട്.
കുറെ ആയോ തുടങ്ങിട്ട് ഉം ഉം
ഇല്ല ഞാനിപ്പോ ജസ്റ്റ് ഒരു മാസയിട്ടേയുള്ളു തുടങ്ങീട്ട് ഇവിടെ ഞങ്ങള് രണ്ട് ചേച്ചിമാർ ഉണ്ട്
ആ ആ
അ ഞങ്ങള് രണ്ടു പേരും കൂടെ രാവിലെ ആറ് മണിയാവു പോകുമ്പോ ഒരു ആറ് അത്ര വരെ പോയി തിരിച്ച് വരും
ഉം ഉം ഉം
ഇത്ര നേരേയുള്ളൂ നടന്ന് തിരിച്ചു വന്നു പിന്നെ വീട്ട ഇത്തെ പണികള് കാര്യങ്ങള്
അതെ അതെ അതെ
ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും ഇനി നട ഒന്ന് വരുമ്പോ നല്ലൊരു ഉഷാറായിട്ട് കാരണം നമ്മൾ രാവിലെ പോകുമ്പോൾ പ്രകൃതിയിലുള്ള
ആ അതെ അതെ അതെ നല്ല പച്ചകളൊക്കെ കാണില്ല പച്ചിലകളും പച്ച
അതെ ഒരു സൗണ്ടും ഇല്ല വേറൊന്നും ഇല്ലല്ലോ അപ്പൊ നല്ല ഇതായിട്ട് എൻജോയ് ചെയ്ത് പോയിട്ട് വരാൻ പറ്റും
ആ അതെ അതെ നല്ലൊരു ശാന്തമായ രീതിയിലല്ലേ നമ്മള് പോകണേ നല്ല ഉ എല്ലോടുത്തൊരു ശാന്തതായിരിക്കും ആ സമയത്ത് ബാക്കി ആ ഞങ്ങ മറ്റേ ഈ ഇതുണ്ട് പിന്നെ യോഗ പോലെ സ്റ്റെപ്പുകളുണ്ട് രണ്ട് മൂന്ന് പിന്നെ ഉ എന്താ കാലും ഉതൊക്കെ ഒരു നല്ല ഒരു ഇതാണ് ഒരു മെക്സവിൻന്ന് പറയും നിങ്ങള അവിടെ നാട്ടിൽ വന്നോ എനിക്കറിയില്ല ഇവിടൊക്കെ മൊത്തം നമ്മടെ നാട്ടിലുണ്ട്
അതെങ്ങനെ ചെയ്യുന്ന യോഗ ട്രെയിനർ വരുന്നുണ്ടോ
അതെ അപ്പൊ നമുക്ക് അത് പിന്നെ അവിടെ ആദ്യ ട്രെയിനർ ഉണ്ടായിന് കഴിഞ്ഞ് ഇപ്പം അത് പിന്നെ പഠിപ്പിച്ചനായി ഒരു ടീച്ചറുണ്ട് ഇപ്പൊ ഞമ്മടെ കൂട്ടത്തിൽ തന്നെ ഒരു ടീച്ചറുണ്ട് രണ്ട് മൂന്ന് ദിവസം വന്ന പോല പഠിപ്പിച്ചു അപ്പൊ പിന്നെ അങ്ങടെ കൂട്ടത്തിൽ തന്നെ ഒരാളാണ് ഇപ്പൊ ചെയ്യല് ടീച്ചറായിട്ട് ഉം ഉം അപ്പം
ഇവിടെ ഞങ്ങൾക്കുണ്ട്
ആഹ് ഇണ്ടല്ലേ
ഞങ്ങൾക്ക് ആയുർവേദ ആശു ബേസിൽ ഒരു യോഗ ട്രെയിനർ വര്ത്ത രുനുണ്ട് പ്പവര് ആഴ്ചയിൽ ഒരു ദിവസം പ്പവന്നിട്ട് നമുക്ക് ക്ലാസ്സ് എടുത്ത്
ആഹ് ആഹ് അതെ തെ
അപ്പ ആ ക്ലാസ്സിന് ഡെയിലി ആഴ്ചയിൽ ഇങ്ങനെ നമ്മള് അവര് വരുന്നോവസം നമ്മൾ പോയി പ്രാക്ടീസ് ചെയ്യും
ആഹ്
പിന്നെ ബാക്കി അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ സ്വന്തം തന്നെ പ്രാക്ടീസ് ചെയ്യും
അയ്ശരി ആഹ്
നിങ്ങക്ക് അവിടെ സൗണ്ട് പ്രോബ്ലം ഉണ്ടോ സൗണ്ട് കുറച്ച്
കൊറയുന്ന്ണ്ട്ല്ലേ ആ ചെറിയൊരു റേഞ്ച് കുറ റേഞ്ച് കുറവുണ്ടാവും ഉം ഉം
ആഹ് അതാണ്
നിങ്ങളതില് യോഗയില് ജംബിങ് വരുന്നുണ്ടോ ജംബിങ് ഉണ്ടോ
ജംബിങ് ആ ഒരു സ്റ്റേജിലേക്ക് എ എത്തിട്ടില്ല ഞങ്ങളിപ്പോ കുറച്ചായേള്ളു തുടങ്ങീട്ട് അപ്പം എന്താണ് ഒരു ബട്ടർഫ്ലൈയ്ന്റെ ഒരു ഇതില്ലേ അത് ചെയ്തു പിന്നെ അതുപോലെ സൂര്യ നമസ് ക്കരം ചെയ്തു തു
ആഹ് ആഹ് ശരി ഉം ഉം ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതെ ഉം ഉം ബോഡി വേങ്ങയുണ്ടോ എല്ലാത്തിനും സ്റ്റെപ്പുകളൊക്കെ ചെയ്യാൻ
ഒരു വേദനയോ
ആഹ് അതെ അതെ
അതൊ ന്ന് നമ്മള് ചെയ്ത് ചെയ്ത് തന്നെയ ഒന്ന് വഴങ്ങി കിട്ടുള്ളൂന്ന് പറഞ്ഞ
പൊരുത്തപ്പെടാണ്ട്
അതെ ഈ കാലൊക്കെ കൊറച്ച് ഹൈറ്റിൽ പൊന്തിക്കണല്ലോ
ആഹ് അതെ അതെ അതെ
ഇതുംനമ്മൾ അങ്ങനെ അത്ര ഹൈറ്റില് പൊന്തിക്കാത്തോണ്ടഅതിന്റേതായ ബുദ്ധിമുട്ടു ണ്ട് അങ്ങനെ പോകു
ഇനി എന്നും ചെയ്യുമ്പോ അങ്ങനെ റെഡി ആവും നല്ല ഒരു ഇതാവും ബോഡിഇങ്ങനെ ക്കൻസരിച്ഇങ്ങട്ട്‌വയങ്ങുത്
അതെ എന്ന് ഇങ്ങനെ എന്താ പറയാ അവരാ പറഞ്ഞ ലെവലില് നമ്മള് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നേരംറിലാക്സ് ചെയ്താ നല്ല സു സുഖവാ. ബോഡിക്ക് നല്ലൊരു സുഖ അന്നേരം. ചെയ്യലുണ്ടോ അങ്ങനെ?
ആ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഉം ഞ ങ്ങന ചെയ്ത് നല്ല സുഖമാണ് ഞമ്മുക്ക് ശരീരത്തിനും എല്ലാത്തിനും ഈ കൈ കൈത്തുവേദന അങ്ങനത്തനൊക്കെ നല്ല സുഖാണ് ഊരവേദനക്കൊക്കെ ഉം അതിനൊക്ക അനുസരിച്ചിട്ട് നല്ല നല്ല സ്റ്റെപ്പുകളുണ്ട്. ചെയ്യാൻ അതേമാതിരി കാല് പിന്ന പിന്നെ കൊറെൊക്കെ ഞമ്മക്ക് ഇങ്ങനെ കൊറൊക്കെ വയറൊക്കെ കൊറല് മാതിരിതോന്നും
അതെ ഈ കാലിങ്ങനെ മുകളിലോട്ടും താ താഴോട്ട്മാക്കുമ്പോ അത് നമ്മൾ അടിവയ
അതെ അതെ അതെ ആ അതെ അതെ അതെ അതന്നെ നമ്മൾ ഇലാസ്റ്റകുള്ളഡ്രസ്സ് മേ മനസ്സിലാക്ക നമക്കത്ങ്ങനെ ലൂസ് ആവുമ്പോളേ.
അതെ അതുപോലെ പിന്നെ ഒരണണ്ടല്ലോ? പ്രാണായാമ പറഞ്ഞിട്ട് നമ്മള് ഒരു മു
ആ ആ അതെതെ അതെ അതണ്ട് ഉം. ആ അത് ചെയ്തിട്ടുണ്ട് ഉം അതെ
അത് ചെയ്യുമ്പോ നല്ലൊരു എനർജി കിട്ടുന്നില്ലേ നമുക്ക്? നല്ലൊരു സുഖം അങ്ങനെ
ആ സുഖയാണ് അതെ അതെ
അതുപോലെ പിന്നെ നമ്മള് ഞാൻ അധികം യൂട്യൂബിലുണ്ടെ ഇങ്ങനാ യോഗേന്റത് അപ്പൊ അത് നമ്മൾ ഈ യോഗ ട്രെയിനർ തന്നെ നമ്മുക്കിട്ടു തന്നിട്ടുണ്ട് ഒരു പതിനാ ല്ദിവസത്തെ ഫ്രീ കോഴ്സ്.
ഉം ഉം
അപ്പ അതിന് ഞാൻ ചേർന്നിട്ടുണ്ട്. അപ്പൊ ആ ഇതിൽ നിന്നന്ന് നോക്കി കൊറെ ഇങ്ങനെ പഠിക്കും.
ആഹ അതെ
ആ ഹാബി എന്താ ഹാ ത് ഇന്നോ അങ്ങനെ ഏതാണ്ടോ പറഞ്ഞിട്ടാണ് അയിന്റെ പേര് കൊടുത്തേക്കുന്നത് അത് രാവിലെ ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവും രണ്ടു നേരം ഉണ്ടാവും.
ഉം അതെ
നല്ല ക്ലാസ്സ് നന്നായിട്ട് നമുക്ക് എല്ലാം മനസ്സിലാവുകയും ചെയ്യും
ആഹ് ആഹ്
റിലാക്സ് ആയി ട്ട് നമുക്ക് എല്ലാം ചെയ്യാനും പറ്റുന്നുണ്ട് സമയം ഇണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് ജോയിൻ
ആ അതെ അതെ അതെ ഇത് ഏതൊരസുഖത്തിനും നല്ലത് ഇത് തന്നെ നമ്മുടെ രോഗത്തിന് ന്നും മോചിതനാണെങ്കിൽ ഇങ്ങനത്തൊക്കെ തന്നെ ചെയ്യണം നമ്മള് ഉം ഇപ്പൊ ഞമ്മള് പണ്ടത്തെ മാതിരി ഒന്നും പണികളന്നുംപ്പ ഇല്ലല്ലോ വീട്ടില് ഏ ഇടിക്കുക കുത്തുക അങ്ങനത്തെ ഞമ്മള അമ്മമാരൊന്നും എടുത്ത പണികളൊന്നും ഇപ്പ ഇല്ല ഏ നമ്മള് റിസ്ക് എടു നോക്കൂല്ല അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കണം ആക്കണംന്ന് നമുക്ക് അങ്ങനത്ത ഒര് ആവേശോല്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്ക തന്നെ വേണം
അതെ അതെ അത് തന്നെ നമ്മൾ എന്താ വെച്ചാല് ഇപ്പ വെച്ചാൽ സിമ്പിൾ ആയി ആയിട്ടുള്ള എന്താണോ
ആഹ് അതെ ചെയ്യുള്ളൂ അതെ അതെ ഉം ഏ എക്സസൈസ് ഉണ്ടായിരുന്നു അതെ ആ അതെ അതന്നെ അതന്നെ അന്നൊക്കെ പറിഞ്ഞാല് ഒരു മ് അതെ അതെ അതന്നെ അന്നത്തെ കാലം കറണ്ട് പോലും ഇല്ല എന്നിട്ടും എത്ര ആൾക്കാരും വന്നാലും ആ സമയത്ത് ഭക്ഷണം കാ ഞങ്ങളൊക്കെ എന്തൊക്കെ സൗകര്യങ്ങും കുറവ്ന്ന അന്നത്തെകാലമല്ലേ ഇപ്പൊക്കെ നമ്മുക്ക് എത്ര സൗകര്യം കുട്ടികളുണ്ടായിട്ടും നമുക്ക് ആരെങ്കിലും വരുമ്പൊക്കെ ഉള്ളിലൊരു വെപ്രാളോം കാര്യങ്ങളുമാ
ഹ ഹ ഹ ഹഅതെങ്ങനെയാണ് അത് നമ്മളെന്ത്‌ വെച്ചാ നമ്മള ബോഡി അയിനനുസരി
ആഹ് അതാണ് അതാണ് ഉം ആ അതന്നെ അന്നത്തെ കാലത്ത് ഫോണോ കാര്യങ്ങളോ അങ്ങന ഞങ്ങള് വരുന്നുണ്ട്ട്ടോ ന്ന് പറഞ്ഞു ഫുഡ് ആദ്യം ഒന്ന് റെഡി ആക്കി വെക്കാൻ പോലുള്ള സൗകര്യമല്ല അപ്പ ഞമ്മള അപ്പം വരിക അപ്പോല് ഉണ്ടാക്ക ഇത്രക്കന്നെ ഉള്ളൂ അന്നത്തെ കാലം
അത്രേള്ളൂ ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ നമ്മുക്ക് ഫോണ് നോക്കാൻ തന്നെ സമയം അതി ന്നേ സമയൊള്ളൂ
ആ അതെ അതെ അതെ
വേറൊരു കാര്യത്തിനും നമുക്ക്
ഇല്ല സമയല്ല അതന്നെ അതിലങ്ങനെ ഒരു റീൽസ് കണ്ട്കഴിഞ്ഞാ പിന്നെമറ്റ് മറ്റേറീൽസ് അതെഅങ്ങനെ കൊറേ സമയംഅങ്ങനെ അയ്മേപോവും ഇഹ് ഇഹ് ഹ് അതന്നെ ആ ഒന്ന് കാണുമ അതന്നെ പിന്നെ അയ്നനുസരിച്ച്ള്ള പരസ്യങ്ങളുണ്ടാവും ഉം പെട്ടെന്നങ്ങനാവാനും പെട്ടെന്ന് വേ ഇങ്ങനെ മാറാൻ പെട്ടന്നിത് അങ്ങനൊക്കെപറയുമ്പോ നമ്മള് വേഗം വഗം നോക് ക്കല്ലോഹ് അരെപരസ്യഞ ആ അതന്നെ അവരെ പരസ്യങ്ങളിലേ കടുവുകയാണ്
അതന്നെ നമ്മളെ അതിലേക്ക് കൊണ്ട് എത്ത ത്തിക്കും അവരെങ്ങനെ
ഉ
അതുകൊണ്ട് ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നഎറ്റവും നല്ലത് ഇതിൽന്നൊക്കെ കുറേ മുക്തി ലഭിക്കും
അതെ അതെ അതെ അതെ ശരിയാണ്
ചെയ്യുമ്പോനമുക്ക് ഫോണ് കാണൻന്നുള്ള ആ ഒരു
ആഹ് മ്പോകൊറയും അതെ അതെ
ഇതിൽ തന്നെ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോ നമ്മള ബോഡി നല്ല റിലാക്സ് ആവും ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്പ നമക്ക് ചെയ്യണെങ്കിതന്നെ നല്ല ഒരു എനർജിയോട്കൂടി ചെയ്യാലൊ
ആഹ് അതെ അതെ അതെ
എപ്പഴാ യോഗ എപ്പഴ പ്രാക് ചെയ്യല്
യോഗ രാവിലതന്നെ രാവിലെ നേരത്തെ ചെയ്യും ആ തെ അത് ചെയ്യുമ്പോത്തിനുംതന്നെ നമ്മള ആകെ കൊയങ്ങി വിയർത്ത് ഹഹ ഹാൻ
അഹ്ഹ യോഗ ചെയ്യുമ്പത്തേക്കും രാവിലെ ഒരു നല്ലൊരു ക്ഷീണം വരും പക്ഷെ കുറച്ചങ് റിലാക്സ് ചെയ്തഴ്ഞ്ഞാന്നല്ല
ആഹ അതെ അതെ അതെ അതെ സർജന അങ്ങനെ
ന്നിങ്ങള് എല്ലാരും ഒന്നിച്ചാണോ ചെയ്യാ അതോ ഓരോരുത്തരായിട്ട് വീട്ട്ന്നനെ ചെ ചെയ്യാണോയ്യുന്നേ
എല്ലാ എല്ലാരുംപാട് കൂടി ഒരുമിച്ച് ചെയ്യണം ആഹ അതെ അതെ വൈകുന്നേരം ഒന്നും ചെയ്യാറില്ല വൈകുന്നേരം പിന്നെ ഞങ്ങ ഇങ്ങനെ അവിടെ ആ രാവിലെ മാത്രം പിന്നെ എവിടെയെങ്കിലും വീട്മ മുറ്റത്തൊക്കെ ഇന്ന് ഇങ്ങനെ സം സംസരിച്ചിരിക്കുകല്ലാതെ ആാലും മാത്രമേ ചെയ്യുള്ളൂ അതതെ ഉ ഉ എന്ന ആയിക്കോട്ടെട്ടോ എന്നാ പിന്നെ വിളിക്കട്ടോ ശരി